ഹലോ ആ ആ വക്കൽ കേൾക്കുന്നു
ഓക്കെണ ഓ സുഖ ട്ടിരിക്കുന്നു ചോറൊക്കെ
ആ ഫുഡൊക്കെ കഴച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടില്ലേ ഉം അന്ന് പിന്നെ വെള്ളിയല്ലേ വെള്ളിയാകുമ്പോ പിന്നെ ബീഫ് ഒക്കെ ഉണ്ടാവും ആഹ് ആഹ് ങ്ങൾക്ക്
ഞങ്ങൾക്കന്നു മീനായിരുന്നു
മീനാണോ ഏ ഇവിടെ ഞങ്ങള നാട്ടേക്ക് വെള്ളിയ ആവുമ്പോളേ
ആഹ്
പിന്നെ അങ്ങനെ
ആഹ്
ഉം അല്ലാത്ത ദിവസം നാം അല്ലല്ല ഞങ്ങ മലപ്പുറം
ആഹ് മഴ ണ്ടോ അവിടെ
ഇല്ല ഇന്ന് മഴ ഇല്ല കേട്ടോ ഇന്നലും ഇന്നലൊക്കെ ആയിട്ട് കുറച്ചൊക്കെ അത്യാവശ്യം വെയിലാണ് മഴന്ന് പെയ്തിട്ടില്ല ഇന്ന് രാത് രാത്രി ഒന്ന് പെയ്തുക്കണേ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ പെയ്തക്കളെ പക്ഷെ ഇന്ന് നേർ തിന് പെയ്തിട്ടില്ല
നമുക്ക് രണ്ടു ദിവസം രണ്ടു ദിവസമായിട്ട് നല്ല വെയ്യിലായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ മഴ തുടങ്ങി ആഹ് ഭയങ്കര മഴയല്ല ഇങ്ങനെ ചാറി ചാറി നിൽക്കും ആഹ ചാ ചാറി ചാറി നിൽക്കും ഒന്ന് നമ്മുടെട്ട രണ്ടു മൈൽ വന്ന്ു അങ്ങനെ റയർായിട്ട് വരുന്നതാണ് നിങ്ങ ഡ നമുക്ക് മഴയില്ലെങ്കി വെള്ളത്തിന് ബുദ്ധിമുട്ട് താണ് ഉ നമുക്ക് പൈപ്പ് ലൈൻ ആണ്. അപ്പം മഴയണ്ട് ോണ്ട്
ആ ആ ആ അത പിന്നെറ വെള്ളത്തി ഇതുണ്ടാവൂലേ കുഴപ്പൊന്നണ്ടാവല
നിങ്ങൾക്ക് ആ നിങ്ങൾക്കും വെള്ളത്തിന് ബുദ്ധിമു
ഇല്ല ഞങ്ങക്ക് ഇവിടെ നല്ല വെള്ളണ്ട് വെള്ളത്തിന് ഇല്ല കല്ല വെള്ളമുണ്ട് പക്ഷേ എൻ്റെ വീട്ടില അതൊക്കെ വെള്ളത്തിൽ ഭയങ്കര ഇതാണ് അവിടെ പൈപ്പിൽ പൈപ്പ് വെള്ളമാണ് എന്താൽ ജതിീ്റെൊക്കെ വെള്ളം ഉണ്ടാവില്ലേ പക്ഷം ഇവിടെ ആ പ്രശ്നമല്ല പിന്നെ ഒന്നിപ്പോം ഒന്ന് മഴ പെയ്തത കൊണ്ടേ ആ പിന്നെപ്പോം ആ വലിയ ബുദ്ധിമുട്ടില്ല
ആഹ മഴ പെയ്തതൊണ്ട് കണറ്റിലൊക്കെ വെള്ള ആയി തുടങ്ങിയല്ല.
ആ അതെ അതെ അതെ വെള്ളം എല്ലരും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ആ ആ ആ അവിടെ അങ്ങനെ വാങ്ങിയതേനി ടാങ്കിൽ അങ്ങനെ അടിക്കും വെള്ളം
ആഹ് ആഹ പിന്നെ വേറെ വൈകിട്ട് നിങ്ങ
വൈകീട്ട് കാര്യമായിട്ടൊന്നുംല്ല ചെല ഏ
ഒക്കെ പോറണ്ടോ
ആഹ് ആ വല്ലാതെള് പോലില്ല ഈ വെക്കേഷനിൽ ഇങ്ങനെ ട്രിപ്പ ഒക്കെ പറഞ്ഞ അങ്ങവാടി നിന്ന് പോകാൻറിയാണ്ടേ അങ്ങനെ നിന്നതേ പിന്നെ ഈ വെയിലിറതൊണ്ട് പിന്നെ ഒന്ന് പുറത്തന്നാറ്റ അ ഇന്ത് വന്നില്ലേ കുറച്ച ദിവസയിട്ട് ഇങ്ങനെ ഒരു ലീവ് ചെയ്യുന്നില്ല അംഗനവാടിക്കൊക്കെ ആ ആ ആ അതിന്റെ ട്രിപ്പ്ക്കാണ് മനസ്സിലാക്കി പത അങ്ങനെ പോകാന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇക്കേന അതായാലും ഒഴിവാണല്ലേ പിട്ടാക്കൊക്കെ
പക്ഷെ കുട്ടികൾക്കെ ഒഴവായിരുന്നു പക്ഷെ ഇപ്പൊ മഴ നേരി തേവന്നു ഈപ്രാവശ്യം
ആ നേരത്തെ വന്ന് ആ മറ്റേ ജൂൺആ അതെ അതെ അതെ ഇപ്പ യും ഭയങ്കര ചൂടുല്ലേന്യോ അതോണ്ടേക്കും ഭയങ്കര ചൂട്
ഭയങ്കര ചൂടാണ് ചൂട് കൂടുതലാണ് ഉം
കൂടുതലാ ള്എ
ആ ഇഞ് വർഷം കഴിയുന്തോറും അങ്ങനെ ചൂടു കൂടിക്കൂടി വരു ന്നാ പറയുന്നെ തണുപ്പ് സമയത്ത് പ്പം നല്ല തണുപ്പല്ലേ പണ്ടൊക്കെ ഡി ഡിസംമ്പറിലൊന്നു അത്ര വല്യ തണുപ്പില്ലായിരുന്നു ല്ലോ അം നല്ല തണുപ്പല്ലേ ഡിസംബർ ജനുവരി യൊക്കെ
ഡിസംബറില് ജനുവരില് ഉ ഉ ഉ ഉ ശരിയാണ്
ഇങ്ങോട്ട് തെക്കോട്ടൊന്നും വന്നിട്ടില്ലേ കൊല്ലം തിരുവനന്തപുരം അണ് വന്നിട്ടുണ്ട്
ഇങ്ങനെ ട്രിപ്പയ്ക്കൂടങ്ങന വന്നക്ക്ണ്
ആഹ ഹാ എറണാകുളം വരെക്കെ വന്നിട്ടുണ്ടല്ലേ?
എറണാകുളം, കൊച്ചി ലങ്ങട്ടൊക്കെ വന്ന് വന്ന്ക്ക്
മലപ്പുറൊക്കെ ഉം മല പ്പുറത്ത് നിലമ്പൂർന്ന് പറഞ്ഞൊരു സ്ഥലം അറിയാം
ആതേ ആ ആ തേക്ക് മ്യൂസിയൊക്കെണ്ടവിടെ വിസിറ്റി ങ്ങനെ ഒരുപാട് ആൾക്കാര് വര് വരാറ്ണ്ട്
ആഹ് ആഹ് ആന്ന് നമ്മള്ങ്ങനെ ആ കേട്ടിട്ടുണ്ടെന്ന് എ റ്റവും വല്യ തേ
ആഹ് തേക്യം ഉം ആ തേക്ക് മ്യൂസിയം ആഹ് ണ്ട് വെല്യ ഏറ്റവും വല്യ ലൈക്ക് ണ്ട്.
ആഹ് ആഹ് ആഹ് ഗവൺമെന്റിന്റെന്നെ ആ ഗവൺമെന്റിന്റെന്നെ തേക്ക് തേക്ക് പൊളർന്ന കാടൊക്കെ അങ്ങനൊക്കെയില്ലേ?
ആഹ് ണ്ട് ണ്ട് നെൽമ്പൂര് കാട് ആടെ ഏറ്റവും വെല്യ കാട് ഇതന്നെണ് ഈ നെൽമ്പൂര് എത്രയോ ഉം അപ്പ് ക്കാര് അവ്ടെവര്‌ ല്ണ്ട് അറിവി ഇങ്ങനെ വിദേശികളായിട്ടും തന്നെ യാത്ര
ഓ ഓ ഓ
വരാറുണ്ട്. വിട്ടില ആൾക്കാരാണ്. കൂടുതല് ആ അവർക്കാണല്ലോ വിട്ടില്ലേ ആ വെളിയുന്ന ആൾക്കർ കൂടുതലായിട്ട് വ ആഹ് ആഹ് ആഹ് ഉം വരാറുള്ളത് ഉം
എപ്പോഴെങ്കിലും അത്ര പോവാന്നെങ്കി വരാൻ തേക്ക് മ്യൂസിയൊക്കെ കാണാം പിന്നെ വേറെ എന്തുണ്ട് അവിടെ പ്രത്യേകതയായിട്ട് ആ പോവാറുണ്ട് പോവാറുണ്ട് ഇടക്കൊന്ന് ആ ഉ ഊട്ടിയില് പോയരുന്നു ഏഹ് ആ സ്റ്റേ ഇപ്പ പോയി സ്റ്റേ ചെയ്തിട്ടില്ല പണ്ടൊക്കെ പോകുമ്പോ നേരി പ്രത്യേകം മക്കളെ ചെറുതായിട്ട് ഇങ്ങുന്ന സമയത്തൊക്കെ പോകുമ്പോ സ്റ്റേ ചെയുവായിരുന്നു ഇപ്പം പോയി ജസ്റ്റ് കണ്ടഞ്ഞ് പോരും
കുട്ടക്കെ പഠിക്കാൻ സ്കൂൾ പഠിക്കാൻ പോകണ കുട്ടികളല്ലേ കോളേജിൽ വൊക്കേഷനൊക്കെ തീരാറായല്ലോ അല്ലേ
അല്ല അവർക്ക് വെ വെക്കേഷൻ ഇനി തുടങ്ങത്തേ ഉള്ളൂ മൂന്ന് വെക്കേഷൻ ഇപ്പോം എക്സാം കഴിഞ്ഞിട്ട് ഇനി വെക്കേഷൻ തുടങ്ങത്തേ ഉള്ളൂ ആഹ് ആഹ് ആഹ് സ്കൂള് ജൂൺ ഒന്നാുമ്പോ തുറക്കല്ലേ അവർക്ക് ജൂലൈ ഒന്നിന തുറക്കുന്നത് ഉം പിന്നെ വേറെ എന്താണ്? നമ്മുടെ ഇവിടെ നിങ്ങൾ ഒരിക്ക തിരുവനന്തപുരത്തോട്ടൊക്കെ വാ ഇവിടെ ഇഷ്ടംപോലെ കാണാനൊക്കെുണ്ട് ആഹ് കാണാനും ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വേളിയും വെളി കായലൊക്കെ ഉണ്ട് കാണാം കോവളം കോവളമൊക്കെത്തിരി കൊണ്ടുവടുത്താണ് ആഹ് നല്ലയാണ് ക ജൂ വേ ഇപ്പം മഴ ഴല്ലേ മഴ സമയത്തല്ല അല്ലാതെ സമ്മർൊക്കെ ആ സമയം സമ്മറിലും ചൂടല്ലേ അല്ലാതൊരു സ്പ്രിംഗ ആ സമയത്തൊക്കെ വന്ന് ഇപ്പൊ ആ സമയത്തൊക്കെ വന്ന നല്ല കോവളം ബീച്ചൊക്കെ എന്തതാണ് അതുപോലെ ശങ്കുമുഖം ബീച്ച് ഒരുപാട് ബീച്ചുകളുണ്ട് തിരുവനന്തപുരത്ത് ത് ശംഖുമുഖം ബീച്ച് അതും കാണാൻ നല്ല കോവളമാണ് ഈ വിദേശികളൊക്കെ വരുന്നത് ആഹ് അതുപോലെ വർക്കല വർക്കലയും കാണാൻ നല്ലതാണ്
ആഹ് അതോന്നും കണ്ടിട്ടില്ല അ ഇങ്ങനെ ഊട്ടി, മൂന്നാറ്, അവിടെക്കെതന്നെ പോയിട്ടു പിന്നെ അംഗനവാടി ട്രിപ്പയിട്ട് ങ്ങനെ പോയി കേട്ടോ ഉം ഉം അ പിന്നെ വേണ്ടേ തല്ലേ പൊയിട്ട് വൈകിട്ട് വര്ന്ന
എ ഇത് വന്നാൽ ഒരു ദിവസം രാവിലെ വന്ന് രാവിലെ ട്രെയിൻ കേറിയാ തന്നെ രാത്രിയാഇവ്ടെ വരാ ഉം ഉം ഒരു ദിവസം യാത്ര വേണല്ലേ
ഉം ഉം പിന്നെ കാണാൻ പിന്നെ ടൈംമില്ലാലൊ
അ ആഹ് താണ് ദി വിളിച്ചൊക്കെ എല്ലാരോടൊക്കെ വെ
അ ആ ആ പ്പീ വെക്കേഷൻല് അധികു അങ്ങൻത്തെന്നെ ഈ ഫാമിലി ട്രിപ്പ് ആയിക്കോണ്ടെ ഒരു പാടാൾ ആക്കാരെ ബസ്സായിട്ട് ഇതിലൊക്കെ പോകാറുണ്ട് ഇങ്ങനെ ഉ ഇവിടെ ചുറ്റുവട്ടന്നൊക്കെ പോകാറുണ്ട് ഇങ്ങനെ രസ പക്ഷെ ഇപ്പ നാളെപ്പടുത്ത നമ്മള ഇത് കേട്ടതല്ലതി പേടിയാനാണോ ഇര് സ്കൂളന്ന് വാങ്ങി നി ആ ആക്സിഡന്റ് ആ ഒരു പേടിയാണ്.
ഉ അത് അത് ശ്രദ്ധ ആകുറവുണ്ടോന്നന്ന് പറഞ്ഞില്ലേ പയ്യൻ വണ്ടി ഓടിച്ച് ശീലമില്ലാത്തൊരു പയ്യ
ഉം ഉം അ അതിന്ശേഷം ആര് പോകാതെ നിൽക്കില്ലട്രിപ്പൊന്നും
ഉം ഉ ഉ ആ
പിന്നെ വേറെ എന്താ എന്താട് വിശേഷങ്ങൾ
വൈകീട്ട് എന്താ ഫുഡ് ഒക്കെ ഇണ്ടാ അയില്ലേ വൈകുന്നേരം വേറെണ്ടാക്കുവ
ആ നമ്മൾ രാത്രിയിലേക്ക് ചപ്പാത്തിയാ ആചപ്പാത്തിആഎല്ലർക്കും പോന്ന് രാ രാത്രി ത്രി ചപ്പാത്തി എന്തെങ്കിലും വൈജിറ്റബി അതെ ചിലപ്പ മീൻ കറി ഉണ്ടെങ്കി അത് കഴിക്കും എന്തേലും വെജിറ്റബിൾ കറിയിണ്ട ചോറ് എല്ലാർക്കു വലിയ ബുദ്ധിമുട്ടാണ് ചോറ് കഴിക്കാൻ
ആ രാത്രിക് ആ ആ ഞങ്ങൾക്ക് ഇവിടെ ചോറ് അണ് ഉള്ള ടെപ്പ് കാണിച്ചാൽ
ചപ്പാത്തി ഉണ്ടാക്കും ഇവിടെഉള്ളവർക്ക് മുന്ന് നേരംചപ്പാത്തി കൊടുത്താ അത്രയും സന്തോഷമാണ്അത്രയും സന്തോഷമാണ്
ആണോ എവിടെന്നുംഅങ്ങനത്തെ പ്രശ്ം ആഏ രാവിലെ രാത്രി ചപ്പാത്തി കയികാതരാവിലെ ഉണ്ടാവരുതില്ലേ ഏതൊരു ടൈമിലൊക്കെ ചപ്പാത്തി
ആ അല്ല വിട്ട് തോറ്ക്ക്എപ്പഴും ചപ്പാത്തി
ആണോ ശരി
കട്ടയോ
ഇല്ല ഇല്ല കട്ടായിട്ടില്ല
ആഹ അല്ല ആ കേക്കന്ന് കേക്കുന്നു ഇടക്കട്ട സൗണ്ട് വന്ന അപ്പൊ ഞാൻ വിചാരിച്ച കട്ട ആയതാണോ അങ്ങനെ വെറൈറ്റി നമ്മള് യൂട്യൂബിലൊക്കെ നോക്കി ഒരോന്ന് ഓകെ
ആണ്ട് ലെഅല്ല കേക്ക്
ആ കേക്കൊക്കെ ഉണ്ടാഉണ്ടാക്കും ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ ആഹ ഇല്ല ഇല്ല വീട്ടിലേ
വീട്ടിലേക്ക് ആശ്യത്തിന്ല്ലേ ആഹ അല്ല പല ഐറ്റം കേക്ക് നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലെ
ഞാൻ ഇടക്ക് വെച്ചിട്ട് കേക്ക ഉണ്ടാക്കിയത് മ
ആ ആ ക്യാരറ്റ് കേക്ക്ആ പക്ഷെ ഇങ്ങനെ കണ്ട്ക്ക്ണു യൂട്യൂബില് എ അങ്ങനെ ഞാൻ ഉണ്ടാക്കാറില്ല ആ നല്ലത അല്ലേ ഞാൻ കേക്ക്ഉണ്ടാക്കാറില്ല നമുക്ക് എനിക്ക് വലിയ താല്പര്യം ഇില്ല അ ഒന്നത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതാണ് അല്ലാത്തതൊക്കെ ഉണ്ടാക്കും പക്ഷേകേക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കില്ല അത് റെഡി ആവൂല ആ അതുകൊണ്ടാണ് അതിമക്ക്നോക്കാത് ആഹ ആ അല്ലാന്നോ ഏ
നമ്മളല്ലാതെ പിന്നെ ഓവന് ആത്ത് വെച്ചല്ലേ ഇഡലി കുട്ട് ത്തിനാത്ത് വെച്ചാണോ ഉണ്ടാക്കുന്നത്
ആ അല്ലോ ആ അത് ശരി ആഹ് ഇട ഉള്ളില് പാത്രം വെക്ക
ആഹ് ഉള്ള് അടീല് മണലിട്ടട്ട് ട്ട് പിന്നൊരു റിങ് എടുത്ത് വെക്കും വെള്ളം ഒഴിക്കാതെ അപ്പ അല്ല പാ ത്രം വെച്ചില്ലേ അല്ല മണലിട്ടില്ലെങ്കി പാത്രം കരിഞ്ഞു പിടിക്കും ആ പക്ഷെ പാത്രം വെച്ച വെക്കണ്ടാന്നാ പറഞ്ഞ ല്ല മാ മണലിടണ്ടന്നാ പറയുന്ന ക്ഷെ ഞാൻ എന്നാലു ത്തിരി മണലിട്ടിട്ട് അല്ലെങ്കി ഉപ്പ് ഉപ്പോ മണലോ ഏതേലും ഇടും എന്നിട്ട് റിങ്ങെടുത്ത് വെച്ചിട്ട് അല്ല ഓവർ ചൂടാവത്തില്ല തീ കുറച്ച് വെക്ക അടു ഗ്യാസിലും വെക്കും അല്ലാതെ അടുപ്പിലും വെക്കും ഉം അട്‌ പ്പിലാണെ ഒരുപാട് തീ വേണ്ട ഒരു മീഡിയം സൈസ് തീയിട്ട് അര നാപ്പത് മിൻറ്റ് നാപ്പത്തഞ്ച് മിൻറ്റ് ച്ചിര്നാ മതി പിന്നെ മ് കും ഗ്യാസ് ത് നാതാണെങ്കി
കുക്കറിൽ ടൂല
കുക്കർലല്ല ഞാ കുക്കറിലും വെക്കുംന്ന് പറയുന്നത് കേ ഞൻ ഇഡ്ലിക്കൂട്ടത്തിനാത്ത വെക്ക്ന്നെ ഇഡലിക്കൂട്ടത്തിനാത്ത് വേറൊര് പാത്രത്തി വെച്ചിട്ട് അതില് എറക്കി വെക്കും. ഒര് റൗണ്ട് പാത്ത് ത്രത്തില് നമക്ക് ഏത് പാത്രത്തി വേണേലും വെക്കാം ഞാൻ റൗണ്ട് ആയിട്ടുള്ളൊ ഒരു പാത്രത്തില് വെച്ചിട്ട് ആദ്യമേ ഒന്ന് ഹീറ്റ് ചെയ്യും ഒന്ന് ചൂടാക്കും ഫ്രീ ഹീറ്റ് ചെയ്തിട്ട് ആ പിന്നെ അപ്പം പാ ത്രോം നല്ല ചൂടായിട്ടിരിക്കും അപ്പൊ അതിനാത്തൊട്ട് അങ്ങ് എടുത്ത് വെച്ചാ മ് ആ നല്ലായ്ട്ടിരിക്കും ഡേറ്റ്സും ക്യാരറ്റും ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നല്ലായിരുന്നു മ് ചെല സമയത്ത് ഉണ്ടാക്കുമ്പോ നല്ലൊര് താവും നോക്കിയാല് ഒന്ന് ട്രൈ എയ്ത് നോക്കിയ പിള്ളാർക്ക് ഒക്കെ ഇഷ്ടപ്പ്
അ ആഹ് അവക്ക് ഇഷ്ടാണ് ഷേ ങ്ങ ണ്ട
ആഹ് മുട്ടയൊക്കെ ചേർത്ത് അല്ല ആദ്യ നമ്മടെ നമ്മക്ക് മാത്ര ഉള്ള അവതെ കുഴപ്പില്ലറിയാലും നമ്മളങ് സഹിച്ചാ മതില്ലേ നീഇന്ന് ട്രൈ ചെയ്ത് നോക്കണംക്ഷെ നമ്മളആ ഓ ആ ആ എതാ മിക്സിയുടെ ജാറിനകത്തിട്ടാണ് പഞ്ചസാരയൊക്കെ പൊടിക്കുന്നത് ക്ഷ അതെല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം വെള്ളനനവ് ഒന്നും കണല്ലേ
മം മം
കേക്ക് നല്ലായിട്ട് പൊങ്ങി വരും
കുക്കറിലടിച്ചാലേ അല്ലേ
ആ മിക്സിയില് മിക്സിയുടെ ജാറ് നമ്മള് നല്ല ഉണക്ക കീ എല്ലാം വെള്ളമയം ഇല്ലാതെ ഉണക്കി എടുക്കണം വല്ല്യ ജാർനാത്താണ്
ഉം ഉം മുട്ട ആ ആ അത് ശരി
ആ